കഞ്ഞുന
ആഹ് കഞ്ഞിയൊക്കെ കുടിച്ച് ങ്ങള് പത്തണിക്കത്ത് കുടിക്കേല്ലേ?
ഞാൻ കുടിക്കാറില്ല കാലത്ത് കഴിച്ചാ പിന്നെ ഉച്ചക്ക്
ആഹ്
പിന്നെ നാല്മണിക്കൊരു ചായ കുടിക്കും പിന്നെ വൈന്നേരത്ത് മഹ് രിബ് നിസ്കാരം കഴിഞ്ഞിട്ടൊരു ഭക്ഷണം
ഏഹ് ഞങ്ങളവടെ പത്ത്മണിക്കെണ്ട്
അതെലേ പിന്നെ പത് ഇല്ല ഇവിടെ മഴ ഇല്യ
ഉം ആഹ്
അയ്ന്റെടേലൊന്ന് ചാറി പിന്നെ പോയി
ആഹ് ആ. ഇവിടെ ഇപ്പം പെയ്യ്‌ഇണ്ട് ഇപ്പം നിന്ന്ക്ക്ണ് നേരത്തെ കൊർച്ച് നല്ലോ പെയ്തിനി
അതെ
ഉം
ഇവിടെ നല്ല വെയിലായി നിക്ക്ണിണ്ട് അയ്ന്റെടേലൊന്ന് നല്ലൊരു മഴക്കാർ വന്ന് തുണികളൊന്നും കൊണ്ടയിട്ടില്ല അയ് കാരണം മഴ പെട്ടെന്ന് പെയ്താലോന്നെച്ചിട്ട്
ഉം
ഏഹ് എന്താ കഞ്ഞിൽക്ക്
കഞ്ഞിക്ക് കേബേജ് ഉപ്പേരിണ്ടേയ്നി
ഉം ഉം ഉം
മീൻ പൊരിച്ചത് അച്ചാറ് ഒക്കെണ്ടേയ്നി
ആഹ് ശെരി
ഉം
കാലത്തപ്പ എന്താ കഴിച്ചു നേരത്തെ കഴിക്കുവോ
ആഹ് ഞങ്ങളൊരു ആറര ഏഴ് മണി ഒക്കെ ആവുമ്പോ
ആ ഏഴുമണി ഒക്കെ ആകുമ്പഴേത്തിന് കലത്ത് ചായം കടി കഴിക്കും
ആഹ്
ആയ് ശരി ഞാനും മക്കള് പോയെന് ശേഷം കഴിക്കെള്ളൂ
ആഹ് അപ്പൊ ചിലർക്ക് ചിലർ നേരെ വൈകി കഴിക്കാ
ആഹ് എനക്ക്ല്ലാണ്ട് ഇരിക്കാൻ നേരം കിട്ടൂല ചായയുടെ കടി അപ്പം നേ നേരത്തെ കഴിക്കാൻ പറ്റില്ല അവര് പോയനശോഷം ഒന്ന് സമാധാനത്തില്. ഇരിക്കാൻ പറ്റുള്ളൂ അപ്പ ഇപ്പോഴേ കഴിക്കുള്ളൂ പിന്നെ കഞ്ഞീടെ ആവശ്യം ഇല്ല
ആഹ്
അവിടെ എന്റെ അമ്മ കഴിക്കൂട്ടാ അതിന് എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും കഞ്ഞിയാ ഇഷ്ടം
കഞ്ഞി കുടിച്ചുബെ ഒരു സമാധാനാ
ആഹ് എനിക്ക് വല്യ ഇഷ്ടം. ഓന്നും ഇല്ല പനി പിടിച്ചാലല്ലെ കഴിക്കല്ല കഞ്ഞി എങ്ങനെ കഞ്ഞി പൊടി അരി കഞ്ഞി ആണോ
എല്ലാ
വലിയ ചോറിന്റെ തന്നെ
ആഹ്
അപ്പൊ ചോറ് തിന്ന ഇഞ് എപ്പഴാ ചോറ് തിന്നപ്പോ
ചോറിന് ഇഞ്ഞ് ബാങ്ക് ഒക്കെകൊടുത്തിട്ട് ഒരെണിഒക്കെ ആവുമ്പോ
കഴിക്കോ
ആഹ് കഴിക്കും
ഉം അപ്പതിന് വിശക്കും കഴിക്കാം അ വൈ നേരത്തെ കഞ്ഞി കുടിച്ചാല്
വെശക്കാനൊക്കെ വെശക്കും പക്ഷെ തിന്നാന്ന് ങ്ങൾ ആലോചിക്കുമ്പോഴും ഒര് ഇതാ
മടിയാല്ലേ
ആഹ്
ഞാന് ചെറു ആദ്യൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അയിന് മുന്നൊക്കെ സ്കൂളിലും എപ്പോഴും ഏ ഏടക് ഇടക്കിടക്ക് കഴിക്കലായിരുന്നു ഇപ്പൊ അങ്ങനെയ മറ്റൊ ക്ലാസ് കഴിഞ്ഞ് വന്നാലൊക്കെ നമ്മള് ചെല ചായെം കടിയല്ലേ ചായേടെ പലഹാരം എന്തെങ്കിലു ഇല്ല കഴിക്കാൻ ഇൻക്കത് ഇഷ്ടല്ല ഇന്ന് ഞാൻ ചോറ കഴിച്ചിരുന്നത്.
ആഹ് ഇൻക്കും ക്ലാസ് കഴിഞ് വന്നാ ചോറ് തിന്ന്ണതാണ് ഇസ്ടം പിന്നെ രാത്രിക്ക് കോക്കണ്ടല്ലോ അറ്ഞ്ഞാണ്ടേ.
ഉം ഉം ഉം
ശെ കല്യാണം കഴിഅഞ്ഞപ്പൊതൊക്കെണ്ട് മാറി
മാറില്ലേ ഞാന് ആദ്യൊക്കെ എത്ര ചോറ്ന്നാലും നമ്മളെ ശരീരത്തില് പിടിച്ചിരുന്നില്ലേ. ഇപ പക്ഷെ എന്ത് കഴിക്കുമ്പോ താടി വെക്ക
ആഹ് ഇന്റെ മെയിൻ പ്രശ്നം അതാ തിന്ന്ണൊക്കെ ഫുള്ള് തടി വെക്കാ ആദ്യേ അങ്ങനെ ഇപ്പഴും അങ്ങൻ തന്നെ
അതലേ ഞാനൊക്കെ കല്ല്യാണം
ബേജാറാണി തിന്നും മാണ ന്ന എറ്റേ വെജ എന്നന്നുള്ള കോലത്തിലാ എന്നാ തിന്ന് വെച്ച് നല്ലോ തിന്നു ചെയ്യാം അതൊക്കെ ഈ തടിമ്മ ഇങ്ങട്ട് കാണാം ഉം ചെലോല് തിന്നാലു ഇങ്ങട്ട് കാണൂല
കാണൂല ഇതെ ഇന്റെ അനിയത്തി അങ്ങനേ അവൾക്ക് എത്ര തിന്നാലും ശരീരത്തില് പിടിക്കൂല. അത് നല്ലൻ നല്ലണ് അയ്റ്റൂണ്ട് ഇപ്പൊ നല്ല ക്ഷീണാ വൾക്ക്. എപ്പളും മൊഖം കണ്ട്ണെങ്കി തീരെ തടിയില്ല
ഏഹ്
അയ്നിന്റെ വൈഫ് നല്ല ഹൈറ്റ് ഉണ്ട് അഞ്ചെ അഞ്ച് ആറൊക്കെ ഉണ്ട്
ആഹ്
ഉം നല്ല ഹൈറ്റ് അവന നല്ല ഹൈറ്റ് തന്നേയാണ് അവന് ആറടി പൊക്ക ണ്ട്.
ആഹ്
അപ്പൊ എന്താ പറയാ അവര് കൊക്കെ സുഖാണ് എത്ര വേണങ്കിലും തിന്ന.
ആ ഈ ചെലോൽക്ക് എങ്ങനെ വെച്ചാൽ ല്ലെ. തടി ഇല്ലാത്ത ആൾക്കാർക്ക് ചെ ലോർക്ക് ഭക്ഷണം വേണ്ട.
ഉം ഉം
ചെല ആൾക്കാർക്ക് പക്ഷേ ഈ തടിലധിക ആൾക്കാർക്ക്. വേ തടിമ്മ പുട്ച്ചു ന്ന് ളോൽക്ക് നല്ലോ തിന്നാനും മാണം.
പക്ഷെ ഞാനൊക്കെ ആദ്യന്ന് പറഞ്ഞാ. ത്ത വെഷ്ന്നാ എന്തേലും കഴിക്കന്നേ വേണം കൊറേശേ കഴിക്ക്യാെള്ളൂ. അത് തടിമെ പിടിക്കൂല്ല. കൊറേശെ കൊറേശെ എടക്ക്ടക്ക് എടുത്ത് കഴി തടിമപിടിക്കെ ഇല്ല എന്നും നാപ്പത്തഞ്ച്.
ക്ക്യുമ്പോ തടിമ പിടിക്കൂല ഇന്നാ പറഞ് കേട്ടത്. നമ്മള് ഏടേലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പം. ക്ക്യാണെങ്കിലേ ഒറ്റടിക്ക് ഇങ്ങെ തോനെ കഴിക്കുമ്പഴാണ്.
ഇപ്പ ഇത് കറക്റ്റാ യി ഭക്ഷണം കഴിക്കല് തൊടങ്ങിട്ട് ഇപ്പഴും തോന്നൊന്നും കഴിക്കൂല പാകത്തിനെ ന്നെ കഴിക്ക. നല്ല വെഷ്പ് തീരാനുണ്ടൊ അത്ര മാത്യേ കഴിക്ക്യുള്ളൂ.
ആ ഞാൻ എങ്ങനെ തിന്നാലും ഇന്റെ ത് ഫുള്ള് തടിമല് ഇണ്ടാവും.
ആഹ് അതാണ് പ്രശ്നം.
ആഹ് അതാവുമ്പോ കാര്യായിട്ട് തിന്നാനും വേജ ന്നറ്റെ തിന്നും മാണംന്ന വസ്ഥ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും അങ്ങനെ ആണ്ട് തിന്നാനും പറ്റൂല്ല.
ആഹ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്ലേ?
ആഹ ഓക്കെ. ഇന്നാലും തിന്നുട്ടോ ഇങ്ങട്ട് തിന്ന് കഴിഞ്ഞിട്ട് ആലോചിക്കും മേ തിന്നേണ്ടിണ്ടിലേനി ഇഞ്പ്പത് കൂടും. എത്ര തിന്നാണ്ടും. അപ്പ നമ്മള് പെട്ടെന്ന് കെട്ക്കാനൊന്നും പാടില്ല അപ്പൊ കൊറേ എക്സസൈസും വ്യായാമൊ ക്കെ ചെയ്തത് ഓ എവിടെ നമ്മളിങ്ങനെ. വീട്ട്ന്ന്ങ്ങെനെ ചെയ്യല്ലേ കറക്റ്റ് ഒരു പ്രോസസ് ഒന്നുണ്ടാവിലല്ലേ എപ്പളേലൊക്കെ ചെയ്യാ. അങ്ങനെ ഒരുതായിട്ടെയ് ഉം.
അതന്നെ ഞാനും കൊറെ ഒക്കെ- ചെയ്തോക്കിയായിരുന്നു തടി കൂടുമ്പോ ആ വെ്യ മെഷീന് എടു- ല്ലല്ല ഇപ്പോ ഇടക്കിടക്ക് പോയി വെറ്റ് നോക്കും. എന്നിട്ട് എക്സസൈസും ചെയ്യും. ഇപ്പോ ഭയങ്കര മടി ആയിക്ക്ണ് കൊറച്ചായിട്ട്. ഉ ഞാനിത് വേറ്റ് നോക്കാൻ വേണ്ടീട്ടേ എന്താണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. വാങ്ങി വെച്ചതായിരുന്നു ഇപ്പ- പക്ഷെ കംപ്ലയിന്റ് ആയിരിക്കയാ. കുറച്ച് ഞാൻ വീട്ടിൽ പോയി നിന്നപ്പോ അതെന്താ ഇണ്ടായാവോ, കുറച്ച്- അത് രണ്ട് മാസത്തോളം ഞാൻ- വീട്ടിൽ പോയി നിന്നായിരുന്നു, പിന്നെ വന്ന് നോക്കി ഓക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ആ ബാറ്ററി ഇട്ണതാണ് പക്ഷെ, ബാറ്ററി ഇട്ടിട്ടും വർക്ക് ആവണില്ല എന്ത് സംഭവിച്ച ആവോ. ആപ്പ പിന്നെ അതവിടെ വെച്ചു. പിന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പ ഇപ്പ നോക്കലുംല്ല, അതുപോലെ തടി നല്ലോണ്ണം വെച്ചിണ്ട് ഇപ്പോ. എഴുപത് കിലോനൊക്കെ ഉണ്ട്.
ഞാന് അറുപത്തി നാല്.
ഉം..
ഇതിപ്പ ഇന്നിപ്പോ ഇതാണ് ഈ നാളെ അറുപത്തഅഞ്ചു ആയാണ്ട് ഇന്റെ പ്രശ്നം അതാണ്. അപ്പൊ നോക്കിയപ്പ അതാണെങ്കി കൊറക്കണം. കാരണം ഹൈറ്റ് ഇണ്ടെങ്കിൽ- തടി ഇണ്ടെങ്കിലും ഒക്കെ കൊഴപ്പല്ല ഞാൻ ഹൈറ്റ് ഇല്ല.
ഹൈറ്റില്ലല്ലെ എത്ര ഹയിറ്റ്?
എന്റേത് ഞാൻ നൂറ്റി- അറുപത്തഞ്ചോ അങ്ങനെ എത്രോ ആണ്.
അങ്ങനെ പറഞ്ഞേ ന്ക് മനസ്സിലാവൂല അങ്ങനെ ഒരു അടിക്കണക്കില്ലേ?
ആ ഒരു അഞ് നാലേ കാല്, അഞ്ച് അങ്ങനെ.
അത്രയള്ളൂ ആവൂ നല്ല ചെറുതായി പോയിപ്പോ. ഹ് ഹ് ഞാനൊക്കെ അഞ്ചേ നാലുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതിനനുസരിച്ചുള്ള വെയിറ്റും ഉണ്ട്.
ദീക്ക് അ ഹൈറ്റില്ല ഞാനൂല്ല ന്റെ താത്തി ഒന്നുല്ല.
എല്ലാവരും ഹൈറ്റ് ഇല്ലാത്തതാല്ലേ. ഇവിടെ എന്റെ അനിയനുണ്ട്. നേരെ താഴെ ഒരാളുണ്ട് അവര്- അവന ഇതുപോലെ ഹൈറ്റ്- കുറെയും ന്റെ ഹൈറ്റെ ഉള്ള അവന്. ആൾക്കും ഇല്ല തടിയും ഇല്ല തീരെ- ന്നെറ്റ് അവൻ കല്യാണം കഴിചദ്.
ഇന്റെ അനിയത്തി- ത്തി ഹൈറ്റ് ഇവിടെ ഞങ്ങളെ- കാട്ടിലും ഉണ്ട് ഇന്റെയും, താത്താനെ കാട്ടിലും ഓൾ ആണ് ഉള്ളത് പക്ഷേ പറിം ഓൾ പറിം ക്ലാസ് പോയിട്ട് ഞാനാ ചെറുതന്ന്. ഇങ്ങട്ട് അയിനൊരു കച്ചറിഞാന് ചെറുത് അറിഞ്ഞി വരും.
ഹ് ഹ് ഹ്.. അന്നിട്ട് ഈ അനിയൻ കല്യാണം കഴിച്ചു കിട്ടിയത് അഞ്ചടിയെ ഉള്ളൂ. രണ്ടാളും അതെ രണ്ടാങ്ങളാര് കല്യാണം കഴിച്ച. ഹൈറ്റ് കുറഞ്ഞ കുട്ടികള, അത് തീരെ തടിയുംല്ല.
ആഹ്.
വിശേഷമായി ഇരിക്കയാണ് ഏഴാമാസായി. ഉം എന്ന.
കൂട്ടി കൊണ്ടൊയോ?
ഈ വെള്ളിയാഴ്ച- കൂട്ടികൊണ്ടോവും ഏഴാ മാസത്തിലക്ക് കടന്നിട്ടള്ളൂ.
ആഹ്.
അപ്പ വെള്ളിയാഴ്ച കൊണ്ട്- പോകന്നന്ന് പറഞ്ഞ പിന്നെ വീട്ടിൽ പോണ.
ആഹ്.
ലോങ്ങായ കാരണം കുറച്ച്- ആഹ് എന്താ പറയാ ബസ്സിന് പോയി, വരന്റെ കാരണം ഭയങ്കര മടിയാ പിന്നെ സ്കൂളുള്ള കാരണം- അങ്ങനെ പോയി വരൂല മോള് ഛർദ്ദിക്കും, ചെറിയ മോള്. ബസ്സില് കേയറിയ ഉം, ബസ്സില് കേയറിയ ഛർദിക്കുഅവള്. ബസ്സന്നല്ലാ എന്ത്‌ ബണ്ടീ ല് കയറിയാലും
ആഹ് ആഹ്
മൂന്നാൾക്കും ഉണ്ടായിരുന്നത് മൂതോൽക്കുണ്ടായ് അവളും ഏകദേശം മാറി തുടങ്ങുമ്പൊ ത്തിനും ചെറുത് രണ്ടാമത്തെ മോനും ഒന്നവനും ക്കു ഉണ്ടായി അവനിപ്പ താ ചെറിയ മോളെ പ്രസവിച്ച ന് ശേഷം അവള് തുടങ്ങിയപ്പോ ഇവന്റെ നിന്നു
ഇനി അട് ത്തത് ആര് തുടങ്ങുമ്പോളാ ഓ അ ത് നിക്കാ വോ
എന്താവും ചെ ലപ്പോം ഛദ്ദിക്കൂലട്ടോ ചെ പ്പോ ഓട്ടോൽ പോയാലും കാണാ ഛർദ്ദിക്ക
ഏഹ് ചിലൾക്ക് ദൂരയാത്ര പറ്റൂല ന്നൊക്കെ പറഞ്ഞെ
ഉം ഉം ഉം ഉം മറ്റെ ത് നിക്ക് ഇത്ര നേര് ത്ത് ഛർദി തുടങ്ങീ ണ്ടാ ന്നി ല്ലാ മോള് ഒരു ന്നാ അഞ്ച് മാ സൊ ക്കെ ആവുമ്പോത്തി ന് തൊട ങ്ങി ഛർദി അഞ്ചു മാസക്കെ ആകുമ്പോ വണ്ടീല് കൊണ്ട് പോകുമ്പോ തെ ടങ്ങി ഛർദിക്കൽ
ആഹ് ഏഹ് നാരങ്ങ താ ക്കി മണ് പ്പിച്ചാലോ?
അതൊന്നും പറ്റൂല ഞാൻ ഗുളിക കൊടുത്തിട്ടടക്കം അവള് ഛർദിച്ചു
ഏഹ്.
ഇപ്പൊ നമ്മള് ട്രിപ്പൊക്കെ പോകൂലേ ക്ക് പോവാൻ പേടിയാ ഇ ൻ ക്ക് എങ്‌ ട് യാത്ര ചെയ്യാനും പേടിയ ഇവൾ ഛർദിക്കോലോ ച്ചിട്ട്
ആഹ് അപ്പൊ പോവല് കുറവെക്കാ രം ലെ
ആ പക്ഷെ എന്നാലും മൂത്തോർ ഇങ്ങനെ പോവാ പറയുമ്പോ വെക്കേഷനൊക്കെ അപ്പൊ കൊണ്ടോ വും പിന്നെന്താ ചെയ്യാ ഛർദിക്കാണെ ങ്കി ചർദിക്ക അങ്ങനെ കൊണ്ടോ വും അപ്പൊ അങ്ങനെ ഗുളിക കൊടുത്തു നോക്കിണ്ടാര് ന്നു ഏഹ്
ആഹ് എല്ലേന്നാലും നമ്മുക്ക് പോണംന്ന്റയാ അങ്ങനെക്കെല്ലേ പോവുള്ളൂ
അതെ ഗുളിക കൊടുത്ത്‌ നോക്കിയപ്പ ഴേ അപ്പോഴ തെ ഛർദ്ദിക്കന്നെണ്
ആഹ് അത് കൊറച്ചെ ഴുമ്പോ മാറികൊള്ളൂന്ന്
ആഹ് കൊറച്ച് കഴിഞ്ഞാ മാറുംഎ ന്തായാലും പക്ഷെ എന്നാലും അത് രെ നമക്ക് ക്കെ ടെൻഷനാണെ ഈ മക്കൾഛർദിക്കുമ്പോ ഛർദിക്കണന്നത് ഭയങ്കര ഇതല്ലേ എ ടങ്ങറല്ലേ കുട്ടികൾക്കാവുമ്പോ നമ്മള ഛർദ്യന്നെ നമ്മുക്ക് ആഹ സ്കൂളൊന്നും ഞാൻ ചെർ താ വു മ്പോ പറഞ്ഞ ച്ചിട്ടില്ല വല്യ കുട്ടികളൊക്കെ ആയ് നെ പറഞ്ഞക്കല് നല്ല ചെറിയ കു കുട്ടികളൊന്ന ഞാന് പറഞ്ഞയ്ച്ചിട്ടില്ല. മൂത്തോളൊക്കെ അ പത്താം ക്ലാസ്സിന്നാണ് ഒന്ന് പോയ് ക്ണത് പിന്നെ അയിന്റെ മുന്നേ രു ഏയാക്ലാസ്ന്ന് കൊണ്ടോയി പ പിന്നെല്ലാ ബർ ശ്യ ന്നും കൊണ്ടോണ ആൾക്കാരല്ല ഗവണ്മെന്റ് ഗവമെന്റ്സ്കൂൾ.. സ്കൂൾ ള ല്ലേ അപ്പ് പിന്നെ എല്ലാ വർഷവും കൊണ്ടോവുല ലാസ്റ്റ് ഇയറാ കൊണ്ടോവൊ ള്ളു ആഹ.. കാരണം സമാധാനംണ്ട്
ഉമ് പിന്നെ എൽ കെ ജി യു കെ ജി ഞ പിന്നെലെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ളടത്തോടെ പോയി വരും
അടുത്തൊക്കെ പോവുള്ളൂ ഇപ്പം മോള ചേർത്ത സ്കൂൾ ള് അങ്ങനെ അടുത്തൊക്കെ കൊണ്ടോകും എടക്കിടക്ക് അവർക്ക് ട്രിപ്പ് പോവലാ പണി
ഓരോ പാഠനത്തിന്റെ ഭാഗമായിട്ട് ഒറ്റൾക് ഓരോ ന്ന് എക്സ്പ്ലോർ യ്യേണ്ട തല്ലേ
ആഹ് അപ്പൊ സമയ യിട്ടുണ്ട് ട്ടാഞ്ഞവിളി..
ആഹ് നയിക്കോട്ടെ ശരി